ഹലോ ആഹ് എന്താ വർത്താനൊക്കെ?
നല്ല വർത്താനം.
ഉം എന്ത് പണി. എന്താ പണിയ്ക്ക ആഹ്. ആ കുട്ടിക്ക് എന്താ നഎന്താ ഉണ്ടാകി? സ്പെഷ്യൽ എന്തെേലും ഉണ്ടോ?
സ്പെഷ്യല് ഒരു കറി മാത്. ചിക്കൻ കറിണ്ട്.
ആഹ്
വേറൊന്നുംണ്ടാക്കിയില്ല പി കൊറച്ച് ക്ലീനിങ് പരിപാടിണ്ടായിന്.
ആ അപ്പൊ ഫുഡ് അങ്ങനെ ചിക്കൻ കറിആയിട്ട് അങ്ങനെ പോയിണ്ടാവുലേ. നാള് ന്റെടുത്ത് ചോയിച്ചില്ലേ നോ. ട്രിപ്പ് പോണെയിനെ പറ്റിയൊക്കെ.
മ്മ്ഹ്.
മ്മ്ഹ്. ട്രിപ്പ് ഓണം ആ ട്രിപ്പ്. പോവാൻ പ്ലാൻണ്ട്ന്നൊക്കെ പറഞ്ഞില്ലേന്നോ? അപ്പ ഞങ്ങള് പോയിന്. എങ്ങനെ പോയത് ന്നൊക്കെചോയിച്ചാ? അന്ന് പിന്നെ തെരക്കിലായർന്നു. പിന്നെ അങ്ങനെ പിന്നെ വിളിക്കാരിച്ചഞന്നേയിന്നു.
അഹ. ശരി അല്ല എന്നിട്ട് നിങ്ങളവ്ടക്കാ റിസോർട്ട് ക്കല്ലേനോ?
ആ റിസൊട്ട്കേന്നു.
അപ്പ മ്മള് ഫാമിലിയിട്ടെനെ.. എത്ര ആൾണ്ട്ച ഞങ്ങള് കൊറെ ആൾ ക്കര്ണ്ടായിര്ന്നു. ഞങ്ങള് ഏ എന്റെ ഉമ്മാന്റെ അമ്മാന്റെ വീട്ട്ന്നാ പോയിനത്.. മുത്തന്മാര്, രണ്ടാള് കുഞ്ഞാമാര് ഓരൊക്കെ മക്കള് ഓരോ പേരെ കുട്ടിള് അങ്ങനെ എല്ലാരും ഉണ്ടായിരുന്നു. അഹ് ആഹ് അപ്പൊ ഞങ്ങളിങ്ങനെ ഞങ്ങിങ്ങനെ പറയോ ഇടക്കിടക്ക് എല്ലാരും ഗൾഫിലാണ് അമ്മോന്റെ. മക്കളൊക്കെ ഗൾഫിൽ അപ്പഞങ്ങള് ഇങ്ങനെ എടകെടക്ക് പറയും നമക്ക് ട്രിപ്പ്‌ പോവ് ല്ലേ പോവ് ല്ലേ ഞങ്ങളെല്ലാരും ഒരുമിച്ച് കൂടിയാലും ഇങ്ങനെ പറയും. വെറുതെ ഇരിക്കണന്റെ എടില് ഇങ്ങനെ അങ്ങനെ വൈബടിച്ചണ്ട് ചെലപ്പോ എവിട്ക്കെങ്കിലുംക്കെ പോവുകെ ചെയ്യും. അപ്പൊമ്മളിങ്ങനെ പറയും. നമുക്ക് എൽപ് അപ്പള് ഇവര് അറിയും നമ്മളപ്പ പറച്ചിലേ നടകൊ ള്ളൂ കാര്യട്ടുള്ള ട്രിപ്പ്ന്നും നടകുല യന്നർന്ന് ആഹ് ആഹ്. ആഹ് അയില് ഇങ്ങനെ പറഞ്ഞപ്പോന്നെ ന്നാ നമ്മുക്ക് നോക്കല്ലേ ഇപ്പൊ ഞങ്ങള് ലേഡീസ് ഇവര് എല്ലാരും നാട്ടില് ഒരുമിച് എപ്പളും ഉണ്ടാവൂലല്ലോ അന്ന് അമ്മോന്റെ മോന്റെ കല്യാണയപ്പം ഒരാൾ മാത്രം അവിടേന് ബാക്കിള്ളരൊക്കെ ഇവിടെ നാട്ടിലുണ്ടായിരുന്നു അപ്പൊ ഓര്ക്ക് അവിടെ ബിസിനസ്സും കാര്യങ്ങളോ ക്കെ ആവുമ്പോ ഒരാൾ അവടെ നിക്കൽ നിർബന്ധാണ് അപ്പം.. എന്നർണ് അയില് ഞങ്ങള് പർണി ഇങ്ങളൊക്കണ്ട താലും കയ്യൂല്ല ന്നാ ഞങ്ങളന്ന് കയ്യോ നോക് ക്കട്ടെർണ് ണ്ട്.
ആഹ് വാശി പിടിപ്പിച്ചു.
ഹ് വാശിടിപ്പിച്ചതാണ്. അപ്പൊ ഓല് പർഞ്ഞു ആയികോട്ടെങ്ങള് നട ത്തിയമതി പൈസൊക്കെ അങ്ങള് കൊടുത്തോളാ സംഭം നടന്നിട്ട്യാ മതിന്നർഞ്ഞി സംഭവം ഓൽക്കും പോവാൻല്ല ആഗ്രഹണ് പഷെ ഇത് നടക്കണില്ലല്ലോ ആ ഒന്നാമത് എന്താച്ച ഒരാളെ കിട്ടും ആഹ ഒരാളെ കിട്ടുമ്പോ ഒരാളെ കിട്ടൂല ആഹ അങ്ങനെണ്.
അഹ് ശരി.
ങ്ങളലാസ്റ്റ് അങ് ബുക്ക്യ്ത്. ലേഡീസ്ന്നെണ് ബുക്ക്യ്ത് റിസോർട്ട് ഇതാണ്.
സീസൺ ടൈമിലേര്ന്നോ? എ സീസൺ ടൈമിലേര്ന്നോ?
ആഹ അന്ന എല്ലാരും ഇങ്ങനെ പോണരു സമയെനു റിസോർട്ട് പോയി തൊടക്ക തൊടക്ക ങ്ങളെ ഫാമിലി ആയിട്ട് പോയ കുറിച്ച്ന്ന്ണ്ട് അപ്പൊ ഇങ്ങനെ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞങ്ങിളിർണ് ബുക്ക്യ്ത് അപ്പൊ നമക്ക് എല്ലാർക്കും കെട ക്കള്ള സൗകര്യം അവടെണ്ടായില്ല കാരണം ഞങ്ങള് അത്ര ആൾക്കാരുണ്ട് ഒരാൾ ആദ്യം പറയാ ഞങ്ങള് വെര്ണില്ല്യ ങ്ങള്പോയിക്കോളി. നമ്മൾ പോയതൊക്കെ. അമുക്ക് കർ വണ്ടി ണ്ടി അഹ് എല്ലാരും അവനാന്റെ വണ്ടിയിലങ്ങനെ പോയകേര്ന്നു. അ ആ ക്ഷെ ഒരുമിച്ചല്ലെ പോയത്. ആഹ് മറ്റേ അതും. ങ്കൂടെ ചാ ആഹ് ഓരോര്ത്തര് അവനാന്റെ വണ്ടില് കൊർച്ചൾക്കാര് അങ്ങനങ്ങനെ. പോയതേന്നു. അപ്പൊ കൊർ ആദ്യ ചെൽ ആദ്യം കൊർച്ചാൾക്കാരെത്തി പിന്നെ ബേക്കില അങ്ങനങ്ങനെ വന്നത്. അപ്പാദ്യം പർഞ് ഞങ്ങള്ന്ന് വര്നില്ല ഏഹ് ങ്ങള് പൊയ്ക്കോളിന്നൊക്കെ പർഞ്ഞാൾക്കാരൊക്കെ രാത്രിയായപ്പോത്തിന് അവിടെ എത്തി ത്തിൻ.
എത്തി ആഹ് ഇത് കാണുമ്പം. ങ്ങള്ങ്ങനെ വെന്താ ഗ്രൂപ്പില്ങ്ങനെ ഇട്ട്ണ്ടാവും നെ.
ആഹ് ഇവട്ന്നൊക്കം. ഫുഡൊക്കെ ചിക്കനൊക്കെ താക്കിട്ടാണ് മാഗ് നേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടോണത്. ന്നട്ട അവ്ടെന്നട്ട് ണ്ടാക്കാ ന്നക്ക ന്നമ്മോ. ന്ന രസ്സാണേ സംഭവം എന്തയ്ച്ചാല് ഒരു മിസ് റ്റേക്ക് വന്ന എന്തയ്ച്ചാല് നമ്മക്കെല്ലാർക്കും കെടക്കാനൊരു സുഖ സൗകര്യം കിട്ടല അത്രിം ആൾക്കാര്ണ്ട്. പർഞ്ഞിട്ട് കാര്യല്ല ആഹ് പിന്നെ റിസ് സോട്ട്ന്നർഞ്ഞാല് നമക്ക് അതേ കിട്ട്യൂ ആഹ് ബെഡ് ബെഡ്ണ്ടെ.
പ്പ ബഡ്ജറ്റൊക്കെ കൊർഞ്ഞീന്നു. കൊർചെരൂലേ അങ്ങനെല്ല . അയ് ശരി.
ച്ചാല് ഞ്ഞമ്മളത്രി ആൾക്കാര്ണ്ട് അതുകൊണ്ടാണ് പിന്നെ റിസോർട്ട് കിട്ടാല്ല ക് ട്ട്യ റിസ്സോട്ട്ക്കാണ് പോയതാണ്.
ആഹ്.
ന്നങ്ങനെയ ആഹ് അത് പോണല്ലോന്ന് ഞ്ഞമ്മള് പർഞ്ഞതല്ലേ.
റ്റ മെന്ത പറയാ പ്പല്ലാരു അയ്ന് പോണോണ്ടെ. എല്ല എല്ലാരും മു പ്പം വ് പോവാത്തോരാരുല്ല്യല്ലോ. എ ആര്ക്കു വീട്ടിലി
ആഹ് ഇഷ്ടല്ല അത് വേറൊരു വൈബെന്നാണ് ട്ടൊ എല്ലാരു ഒരുമിച്ചിര്ന്ന്. ബാക്കിള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാണ്ട് നമ്മള് കുടുംബക്കാരെല്ലാരും ഒരുമി
അഹ് പിന്നെങ്ങനെ വ്വാ ഫോട്ടോസൊക്കെങ്ങനെ നോക്കുമ്പളും പിന്നെ ഞ്ഞമ്മക്ക്. നോക്കുമ്പളൊരു രസാണ്.
ആഹ് പിന്നെതെട്ക്കെട്ക്ക് ഗ്രൂപ്പ്ല്ങ്ങനെ വന്നോണ്ടിരിക്കും ആഹ് ഫാമിലി ഗ്രൂ പ്ല്ങ്ങ വന്നോണ്ടിരിക്കും ഫോട്ടോസ് അങ്ങനെ ഇങ്ങനെന്നർഞ് വിട. ആഹ് അതൊരു വേറൊരു രസാണ് അങ്ങനെ പോ പിന്നെങ്ങള് പർഞ്ഞ് അങ്ങനെ പോണ അപ്പോ പിന്നയ്ന് കൂടിറ്റില്ല.
ഞങ്ങള് ഇപ്പം ഇവിടെ ഞങ്ങളെ ഫാമിലിന്നു ങ്ങനെ പോയീനി പക്ഷെ ഇൻക്ക്യിങ്ങനെ സമയായോണ്ട് പോവാ പറ്റീലച്ച്. ട്ട് ഫോട്ടോസ് കാണുപോ ഭയങ്ക വെശ്മാട്ടോ. ക്ക് പോവാനും വെയ്യ.
ആഹ് പിന്നങ്ങനെ സാ ചര്യാവു പിന്നെ പറ്റൂലല്ലോ ഉം.
അങ്ങനെ പക്ഷേ. രസാണ് ഞങ്ങള് ഫ്രണ്ട്സ് ഇത് വരെ റിസോർട്ടില് ഫ്രണ്ട്സയ്ട്ട് പോയിറ്റില്ല ങ്ങള് ഞങ്ങള്ങ്ങനെ എവിടെങ്കിലും. കാലിക്കറ്റോ അങ്ങനെ പോം മാള് അവിടെ. ക്ക്ങ്ങന അങ്ങനെക്കെങ്ങനെ പോവും ഫുഡയിക്ക അങ്ങന രാവിലൊട്ട് വൈന്നാരം വരെ അങ്ങനെക്കെ ഞങ്ങള്
ആഹ്. അലോ.
ങ്ങനതാവും റിസോട്ട് സ്റ്റേ.
ചെർതായിട്ടെന്തോ ബ്രേക്കായ പോലെ തോന്നണ്ട്ട്ടോ.
വീക്ഷങ്ങല്ലല്ലോ ലെ.
ആഹ് ആഹ് അതല്ല ഫ്രണ്ട്സിന്റെ കൂടെക്ക. പോകുമ്പം അനക്കെ എല്ലാരും സമ്മക്കിക്കും പ്രശ്നൊന്നും ഉണ്ടാവില്ലേ കരാ
ഉം അന്നെ എങ്ങനെ പ്രശ്നംന്നുമില്ല പിന്നെ നമ്മള് ഒറ്റക്കല്ലേ അപ്പൊ പിന്നെ ഹസ്ബൻ്റ് മാര് ഇപ്പ അങ്ങനെയല്ല എന്റെ ഹസ്ബന്ഡ് നല്ല ട്രിപ്പ് പോണ ആളാ ഫ്രണ്ട്സിന്റെ പം സ്പെൻഡ് ചെയ്യണാളാണ് അപ്പൊ
ഉം പിന്നെ നമ്മുക്ക് പോണേന് കുഴപ്പില്ലല്ലോ അല്ലേ
അപ്പൊ നമ്മള് പറയും ഓല് പോയി ആഹ് നമ്മള് കണക്ക് പറയും അപ്പൊ കൊഴപ്പില്ല പിന്നെ അപ്പം കുട്ടികള കുട്ടികളെ
കേൾക്കുന്നില്ലല്ലോ ഹലോ ഹലോ
മാറ്റി പിടിച്ചു
എന്താ കേൾക്കണില്ല അറിയ കുട്ടികളെന്ന് പറഞ്ഞാ പിന്നെ കേട്ടില്ല കുട്ടികളെന്താ ചെയ്യല് കേൾക്കണില്ലേ ഇപ്പൊ കേൾക്കണ്ട്
എൻ്റെ റേഞ്ച് ഇങ്ങനെ ഇതാവണ്ട് തോന്നന്ന്
ആഹ് അപ്പൊ കേൾക്കണ്ട് ചെറുതാ ആഹ്
നിങ്ങള്ൾ പോവേല്ലേ നിങ്ങങ്ങള് ഫ്രണ്ട്സിന്റെ കൂടെക്കൊക്കെ
ഞങ്ങള് അങ്ങനെ കൊറെ ദൂരം പോയിട്ടൊന്നുംല്ല കൊറച്ചങ്ങനെ പോയിട്ടുണ്ട് ആഹ്
ഞങ്ങക്ക് പക്ഷേ ഞങ്ങ ഞങ്ങളോട്
ഫ്രാൻസിന്റെ കൂടെ
ചോദിക്കും എന്താ പറ നിങ്ങൾക്ക് എപ്പൊഴും എപ്പോഴും ഇതന്നെയാണല്ലോ പണിങ്ങളെ പേരേല് ഒന്നും ആരുല്ലേ അങ്ങനെ ചോദിക്കും
ഏഹ് അങ്ങനെ പോലണ്ടാവലേ രസാണ്
പക്ഷെ നമ്മക്കൊരു രസമാണ് നമ്മുക്ക് നമ്മക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആഹ് ഒരു സമയത്ത് നമ്മക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും
ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ പോണ വേറെ ഫാമിലീന്റെ കൂടെ പോണ വേറെ ആഹ്
ഫാമിലിന്റെ കൂടെ പോ ആഹ് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ എനക്ക്ന്നും അവിടെ സന്തോഷം കേട്ടോ നമ്മക്ക് ഫാമിലിന്റെ കൂടെ നമ്മളെ ഫാമിലി്റെ കൂടെ ഇഷ്ടമാണ്
ആഹ് പക്ഷെ ഒന്നും കൂടി നമ്മുക്കൊരു ആഹ്
ഓര്ക്കാരണം ഒരു വ നമ്മളി ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്ത് വെക്കല്ലോ നമ്മള പക്ഷേ അവരൊപ്പംപോമ്പ അങ്ങനെയല്ല നമ്മള ഇഷ്ടത്തി നമ്മള ആഗ്രഹങ്ങൾക്ക് അങ്ങനെ ഒരുരിതാണല്ലോ
ആഹ്
അങ്ങനെ നല്ല രസാണ് പിന്നെ പോം ഇൻ്റെ ഹസ്ബൻറിന് ഇങ്ങനെ ലോങ് ഡ്രൈവ് അങ്ങനെ അങ്ങനെ ഈ ഡ്രൈവ് ചെയ്ത് പോകണം ഇഷ്ടം സ്റ്റേ ചെയ്യണം ഇഷ്ടമല്ല
ഏഹ് എവിടുക്കാന്നല്ല അങ്ങനെ പോവാ തിരിച്ച് പോരാലെ
അങ്ങനെ ആഹ് അങ്ങനെ കന്ദിക്കൂര് അങ്ങനെ പോവാ അല്ലെങ്കിൽ വയനാട് അങ്ങനെ ചുരം കറിയ മൃഗങ്ങൾ ആത് അതിൽ കാട്ടിക്കുളം അങ്ങനെ പോകൂലേ
ആഹ്
ഇങ്ങനെ അങ്ങനത്തെ ഇങ്ങനെ കാടും മല കക്കാടമലൊക്കെ അങ്ങനെ പോയി
പോയ ആഹ്
സ്റ്റേ ചെയ്യണ പരിപാടില്ല പക്ഷെ ഇങ്ങനെ അങ്ങനെ എന്തെും ഫുഡ് വാങ്ങുക കഴിക്ക അങ്ങനെ പോരാ അങ്ങനെ അതാണ്
ആഹ് അങ്ങനെ തന്നെയാണ് എൻ്റെ ഹസ്ബൻഡും ഒരൂസം എന്നോട് പറയാതെ ഊട്ടിക്ക കൊണ്ട് പോയി അങ്ങനെയൊക്കെ ചെയ്യും അപ്പോ അഹ് അത് അവിടെ നിക്കാന പോയിട്ടത് ആഹ്
സ്റ്റേ ചെയ്യണ റിസോർട്ട് എന്ന് പറയുമ്പോക്കും ഇപ്പൊ ഓലപ്പ ഫ്രണ്ട്സ് ഒക്കെ പറയായും നമുക്ക് ഒരു ആട് വാങ്ങി നമുക്ക് ഇങ്ങനെങ്ങനെ ചോദിക്കും അവിടുന്ന് രസമാണല്ലോ അങ്ങനെയൊക്കെ ചോയിക്കും അങ്ങനെയൊക്കെ ചെയ്ത് അങ്ങനെ പോവാലോ അങ്ങനെ കൊറേ വിളിക്കണേ അപ്പൊ പറ കൊറേ ആയി ആട് ഇങ്ങനെ ചോദിക്കണ് ഇഞ്ഞു ഞാൻ പ്രസവ ആവുമ്പോ ഒരാട് വാങ്ങാം പറയണം എന്നാ പിന്നെ ആഹ് അപ്പൊ ഞാൻ പറഞ്ഞു വല്ലാത്തൊരു സാധനം ഞാന അങ്ങനെല്ലാ റി ഇക്ക് പോവാനല്ല
ആഹ് ആഹ് ഹഹഹ
അങ്ങനെ പക്ഷെ രസമാണ് കേട്ടോ എനിക്ക് ട്രിപ്പ് പോണ ഭയങ്കര ഇഷ്ട ഈ ഇപ്പൊ ഈ സമയ ആയത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങള ഇവിടെ ഉള്ള കഫേയിലൊക്കെ പോകുംന്നല്ലാതെ
ആഹ് പുറത്ത എനിക്കപ്പോ ഒന്നിനും പറ്റാത്ത അവസ്ഥെലാ
ആഹ് ഓരെ കാണുമ്പ തന്നെ നമ്മൾ കൊറെ ഫ്രീയാവും ഇന്നെ കാണുമ്പോം പിന്നെ ങ്ങളെ ട്ത്തേക്ക് വരൂലേ അപ്പൊ
എങ്ങനെ ആഹ് വരും
ഉം
ആഹ് പിന്നെ വർക്കും കാര്യങ്ങളൊക്കെയിട്ട് അങ്ങനെ പോകന്നെ വന്നിട്ട് കാര്യല്ലല്ലോ നമുക്ക് എണിക്കാനും ഇതിനും പറ്റില്ല പൊർ പുറത്തിറങ്ങാൻ പറ്റൂല
ഇവർക്ക് ബുദ്ധിമുട്ടാവും അങ്ങനെ
ആഹ് ആഹ് ആഹ് അത് ശരിയാ
ആവുമ്പോ ആഹ് ആഹ് ഒരുത്ണ്ടാവും ആഹ് വരാൻ ത്ണ്ടായാലും കൊറച്ചൊക്കെ കയിയട്ടെ ഇതായിട്ട് ന്നൊക്കെ പറയും
ആഹ് അത്ണ്ടാവും പറിന്നോട് ഭയങ്കര ചെടപ്പണെന്ന് പറയും അല്ല ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനെ പോണം അങ്ങനൊക്കെ പറഞ്ഞു അങ്ങനെക്കെ പറഞ്ഞ് നിക്കണതിന്റെ ഇടയിലാണ് ഇങ്ങെ ഇത് തക്കെ കഴിഞ്ഞിട്ട് വേണം പോവാൻന്നൊക്കെ പറഞ്ഞിക്ക്ണതിന്റെ ഇടയിലാണ് ഇപ്പ ഫുള് ബെഡ്റസ്റ്റ് ന്ന് പറഞ്ഞെ അപ്പ പിന്നെ തീരുമാനായില്ലേ
ഞാൻ പറയാ ഇപ്പോൾ ഇങ്ങനെ ഇ ഇങ്ങടെ എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ പോകാൻ ഇഷ്ടള്ള ആളാണോ ഇങ്ങനെ യാത്രയ്യാൻ ക്കി പ് ഒരാഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും ഇച്ച് ചായൊക്കെ പുറത്ത്ന്ന് കുടിച്ചാൻ പോയില്ലെങ്കിൽ ക്ക് ഭയങ്കര ഞാൻ പറിം മാനസികയിട്ട് ഞാ തകരും പക്ഷെ അ ആഹ് അങ്ങനെ അപ്പൊ എന്നോട് എന്താ നമ്മള് നമ്മള് അവിടെ ഹസ്ബൻന്റെ വീട്ടിലായ സമയത്ത് തറവാട്ടിലായ സമയ കാണിക്കാൻ തന്നെ ചായ ഒന്നും അങ്ങനെ കുടിക്കൂല
ആഹ് ആഹ്
അത്ര ഒരു നമുക്കൊരു പേടിയാണ് ശെ കൊണ്ട് പറയാ അൻക്ക് ഒരു ഇതുല്ല ഞാൻ പറയാ ചെലവ് ചുരുക്ക ചെലവ് ചുരുക്കണംന്ന് ഇങ്ങനെ പറ ഞാൻ ന്നിട്ട് കൂടെ എനിക്ക് ചലവാ കാരണം
ആഴ്ചെല് രണ്ട്സംക്കെ പോയാ പിന്നെ എങ്ങനെ
ആഹ് ഭയങ്കര അത് ഒരു രസ ട്ടോ ഞാൻ പറിം കാര്യല്ല നമ്മള് നമ്മക്ക് ഇങ്ങനെ അതൊക്കെ ഒര് രസണ് പറിം ഞാൻ എപ്പഴും
അങ്ങനെക്കെ പോണം അതൊക്കെ തന്നെ വേണ്ടത്
ന്ന ആയിക്കോട്ടെ ട്ടൊ